ഹലോ
അലോ ആഹ് എന്തൊക്കെ വിശേഷങ്ങള്
നല്ല വിശേഷം ഇങ്ങനെരിക്കുന്നു ചായുടിയൊക്കെ കഴിഞ്ഞോ
ചായുടിക്കെ കഴിഞ്ഞു പണ്യേളൊക്കെ ഇഷ്ടം പോലെണ്ട്.
ഹേ ഹാഹ് എന്റെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെരിക്ക്ന്നു.
ആയോ ആഹ് ചായുടിയൊക്കായി ഇനി ഉച്ചഭക്ഷണത്തിന്ള്ള പരിപാട്യക്കെ കഴിഞ്ഞിട്ടിരിക്ക്ന്നു. എനിയിപ്പ പണിയൊന്നു ഇല്ല.
അആഹ് ആള് ഉഷാറാലോ ഇല്ലേ കുട്ട്യേള്പ്പോ മദ്രാസ് വന്ന് സ്കൂൾ പോയി ഇഞ്ഞ് ഓരോന്നോരോന്ന് പണ്യേള് ഇട്ക്കട്ടെ.
ആഹ് ഞാന് ഇവിടെ മക്കള് സ്കൂൾ പോയി അപ്പത്തേനു എല്ലാം ആക്കി.
ആഹ്
പിന്നെ ഫ്രീയാണ് അങ്ങനെ ഇതില് കേറിയത്.
രാവിലെ ഒക്കെ ചെയ്തിരി ന്നാ പിന്നെ കൊഴപ്പല്ല.
ആഹ് അത് തന്നെ ഇല്ലെങ്കില് പിന്നെ വൈകീട്ടായാലും അട്ക്കളെന്ന് ഇങ്ങോട്ട് എറങ്ങാൻ സമയണ്ടാവില്ല.
ആഹ് അതെന്നെ.
അതില്ത്ത അട്ക്കളെത്തന്നെ ആയി പോകും പിന്നെ.
ആഹ്
ഇതാണെങ്കി മക്കളെ വിടുന്നേനെടക്ക് എല്ലാ ആയി കഴിഞ്ഞാലൊര് സമാധാനാണ്.
ആഹ് അതെന്നെ
ചായക്ക് എന്തായിരുന്നു കടി
ചായക്ക് ദോശ ഇന്ന് ദോശ ചുട്ടു ഓരോ ദിവസം ഓരോന്നോക്കായി ട്ട് അങ്ങനെണ്ടാക്കും പിന്നെ ഭൂരി ഉണ്ടാക്കണച്ചിട്ടേരുന്നു അ പ്പൊ നോക്കുമ്പോ ഉം ചെക്കന് ട്യൂഷൻണ്ട് ഏഴ് മണിക്കേ
ആഹ്
ഏഴ് മണിയാവുമ്പോ ട്യൂഷൻ പോണം അപ്പൊ നോക്കുമ്പോ ആറര വൈകി അപ്പംഞ്ഞ് അതൊക്കെ ഇതാക്കി ഇണ്ടാക്കുമ്പോത്തിന് നേരം വൈകുച്ചിട്ട് വേം പൊടി കലക്കിക്കാണ്ട് ദോശ ചുട്ടു കടലോട്ട് കറി ആദ്യം തന്നെ വെച്ചീന്നു. ഒര് ഗ്യാസിന്റെ സ്റ്റവ് കത്ത്ണില്ല അതെന്താ അറീല അപ്പത് കാരണം ഒന്നുമ്മത്തന്നെ ഒക്കെ വെക്കും മാണം.
ആഹ്
അത് ഒരു വട്ടം നേരാ ഏഹ്
അട്പ്പില് കത്തിക്കൂലേ
രാവിലൊന്നും അട്പ്പില് കത്തിച്ചൂല ചോറൊക്കെ എപ്പളെലൊക്കെ വെക്കാന്നല്ലാതെ ചോറൊക്കെ വെക്കും.
ആഹ്.
രാവിലെ വന്നാല് ഈ അടുപ്പ് കത്തിക്കാനൊക്കെ ഒരു മ താണ് മഴയ്യ തീരിം പൊകല്ലാതടുപ്പാണ് അഹ് കാരണം. മഴ കൂടിം പെയ്താല്. കത്തിപിടിക്ക ചലപ്പോ മണ്ണൊക്കെ പാർനിട്ട കത്തിക്ക
ആഹ് അതില് ചെരട്ട ഇടാൻ പറ്റുള്ളല്ലോ ല്ലെ
ആഹ് ചെര്ട്ടടാ പറ്റൂല അ ഇങ്ങനെ വിണ്ട്പൊളിന്നൊക്കെ പറഞ് എന്നാൽ ഞാൻ എപ്പഴും നല്ലാ കത്താന കുറോ ചെര്റ്റ കൊട്ട് കൊടുക്കും.
ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അവർ ചിരട്ട ഇടാൻ സമ്മതിക്കൂല്ല അമ്മ
അത് പിന്നെ എന്താന്നറിയോ അത് അതിന്റെ സൈഡൊക്കെ ഉണ്ട് അതിൻ്റെ അടുപ്പിന്റെ അത് പൊന്തും എന്നൊക്കെ പറഞ്ഞക്കെ ചിലർക്കൊക്കെ അങ്ങനെ അനുഭവം വന്നേക്കണു എന്തായാലും പറഞ്ഞേക്കാ സംഗതി അതങ്ങനെ നല്ല ചൂടല്ലേ അവ ഇങ്ങനെ താങ്ങാൻ കഴിയണണ്ടാവൂല്ല ആ അതെ അതെ അതെ എനിക്ക് തോന്നണുണ്ട് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്തേ അവൊക്കെ തോന്നിച്ചേ കത്തിച്ചിട്ടായിരിക്കുമെന്ന്
ആ ഇവിടെ എന്റെ വീട്ടിൽ സാധാരണ അടുപ്പാണ് അപ്പൊ പിന്നെ അതി രാവിലെ ചോറും കറിയൊക്കെ ആക്കും ചട്ടിൽ വെയ്ക്കണ കറിയൊക്കെ അടുപ്പിലാക്കും
എന്തറിയോ അങ്ങനത്തെ അടുപ്പാണ് ഉഷാറ് കത്തിപ്പൊടി കത്തിക്കാന് സ സ ആ സാധാ അടുപ്പ് മറ്റേത് കുഴപ്പൊന്നും ഇല്ല പക്ഷെ എന്തള്ളൂന്ന് അറിയോ അത്
പിന്നെ കുറച്ച നേരം ഇങ്ങനെ കത്തി പിടിച്ച് കിട്ടിയ കുഴപ്പമില്ല കത്തിപ്പിടിച്ച് കിട്ടണമെങ്കിലുലാണ്
കത്തിയാ കുഴപ്പമില്ല വൈകുന്നേരം വരെ ചൂട് നിൽക്കും പക്ഷെ കത്തി കിട്ടാനാ പാട്
ആഹ് ആഹ്
പിന്നെ എന്താ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കണ്ടല്ലേ
സ്കൂൾ പോയി മക്കളൊക്കെ പോയി.
ആഹ് ഫുഡ് കൊണ്ടോണോ അവർക്ക്
ഇല്ലേ അത് ഇവിടുന്ന് കിട്ടും സ്കൂളിൽ നിന്ന് കിട്ടും
ആ എവിടെ എന്റെ മക്കൾ അങ്ങനെ സ്കൂളിൽ ഫുഡ് ഉണ്ട് അതുകൊണ്ട് വല്യ കുഴപ്പമില്ല. സ്നാക്സ് കൊണ്ടുപോണം പതിനൊന്ന് മണിക്ക് കഴിക്കാൻ
ആ അത് ഇവിടെയില്ല പ്രൈവറ്റ് ആണക്കാരല്ലേ
അല്ലല്ല പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് സ്കൂൾ തന്നെ എൽകെജി യുകെജി കുട്ടികൾക്ക് സ്നാക്സ് കൊണ്ടുപോകണം.
ആ അത് ഞങ്ങളവിടെ എന്താ കാട്ടിക്കണ അറിയോ അത് ചില കുട്ടികൾ കൊല്ലും ചില കുട്ടികള് കൊണ്ടൂല്ല അങ്ങനെയൊക്കെ കഴിക്കാണ്ട് പിന്നെ ടീച്ചർമാർ അത് പറ്റി ഒഴിവാക്കി പിന്നെ ഓൻ അതിന്റെ പകരത്തിന് പാൽ പിന്നെ പഴം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓല്ക്ക് കൊടുക്കുന്നു അറിഞ്ഞിട്ട് അപ്പോ അങ്ങനെ പിന്നെ അത് മീറ്റിംഗ് ഉണ്ടായപ്പോ കൊടുക്കേണ്ടന്നിട്ട് പിന്നെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ യെ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു.
ആ ഇവിടെ എൽകെജി യുകെജിക്ക് സ്നാക്സ് കൊണ്ടുപോണം. പിന്നെ പാൽ അവിടുന്ന് കൊടുക്കുന്നു പറഞ്ഞു ആഴ്ചക്ക് രണ്ടു ദിവസം പാൽ കിട്ടുന്നു
ആഹ്
പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട അതിപ്പോ വീട്ടിലേക്ക് കൊടുത്തവിട ചെയ്യാം അവിടുന്ന് കഴിക്കൂല്ല.
ആഹ്
അങ്ങനെ
അതന്നെ
താ അവ്ട്ന്ന് കടിക്കുന്നുണ്ട് ഒരു സമാധാനം ആയനേ കഴിക്കുന്നുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നാൽ പകുതി കഴിക്കും പകുതി പിന്നെ ഞാൻ തന്നെ കഴിക്ക്യും,.
ആഹ് ഏഹ് ഇന്ന കുട്ട്യേൾക്ക് രാവിൽത്തെ ഇതാണ് രാവിലെ എണിച്ച് പോകുമ്പോ ചായയും കടിയും കൊടുത്ത് ത്താല് ഇന്റെ ചെറുതൊന്നും കഴിക്കൂല്ല. അയ്ന് വെശ്പ്പൂല തോന്ന്ണ്
പിന്നെ ഒരു ദോശ തന്നെ എങ്ങനെയൊക്കെയോ കഴിപ്പിക്കണം.
ആഹ് അത്
പിന്നെ പറയു ചെറിയ കുട്ട്യേളെല്ലേ അവരെല്ലാം പഠിച്ചായി വരുന്നതെല്ലെ യൊള്ളൂ നമ്മളിങ്ങനെ ധൃതി പിടിച്ച് കാര്യ ഇല്ലല്ലോ പറയാ ഇവിട്ന്ന് അമ്മ
ആഹ് അതെന്നെ
പിന്നെ രാവിലെ എഴുന്നേക്കാന്ള്ള ബുദ്ധിമുട്ട് പോവാന്റെ സമയാവുമ്പ ഉള്ളെരു തെരക്ക്
എത്ര ടൈമില പോക്ക്
ഇവർക്ക് ഒമ്പതേ കാലില്ല വണ്ടി വരൊള്ളൂ
ആഹ്
രാവിലെ ഒരു ഏഴ് മണിക്ക് എണിറ്റ് വല്ല ബുദ്ധിമുട്ടൊന്നുല്ല സാധനങ്ങളൊക്കെ തലേന്ന് എടുത്ത് വെക്കും ന്ത് വെല്ലം എടുത്തടച്ച് വെച്ച് കഴിഞ്ഞാ രാവിലെ പോവുംമ്പോ കുളിച്ചത് ഇട്ടിട്ട് പോവേ വേണ്ടു എന്നാലും ഒരുപാടാ
ഉം ഇവരൊക്കെ ആര്ണം മദ്രസേക്ക് പോണ കാര്ണം ഏഴുമണി ആവുമ്പോത്തിന് നീക്കണം
ആഹ്
ഓല്ക്ക് കെടന്നോളീന്ന് രാത്രി പറ്ഞ്ഞാ കൊറ്ച്ച് അപ്പൊ ഒറ്ക്കം വരോള്ളം അങ്ങനെ ഇരിന്ന് ഇതാവും രാവിലെ നീക്കാൻ ഞമ്മക്കെന്നെ മടിയാണ് പിന്നെ കുട്ട്
ആഹ് അതന്നെ ഇപ്പൊ മഴയൊക്കെ തൊടങ്യേയ്ന് ശേഷം വെല്ലാത്തൊരു കാലാവസ്ഥൊക്കെ ഇങ്ങനെ തണുപ്പെല്ലെ അവ്ടെ തന്നെ കെടക്കാൻ തന്നെ നമക്ക് തോന്നൊള്ളൂ. പിന്നെ കുട്ട്യേളെ പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ
പിന്നെപ്പ നമ്മള് ഇപ്പ കുട്ട്യേക്ക് നമ്മള് ഇണ്ടാക്കി കൊടുത്താലല്ലേ ഓല്ക്കൊരു ഫുഡ് ആവൊള്ളു അപ്പ അത് കാര്ണം
ആപ്പില് കൊറേ ആയോ ഈ ആപ്പില്
ഇല്ലേ ഞാനിപ്പോ നാലിസെറ്റെ ആയിറ്റൊള്ളൂ
അതേലെ
അതെന്നെ ഇക്ക് ബുദ്ധിമുട്ട് വന്ന കാര്ണം വിളിക്കാനും ഇതി ഒന്ന്പ്പോട്ട കിട്ടീല്ല പിന്നെ ഒരു ഹോസ്പിറ്റൽക്ക് പോക്കു അവുടെ ആയിട്ട് ഇപ്പൊ രണ്ടീസം കൂടി വേഗം സാറ് പറയ്ണ് ഇണ്ട് ഇങ്ങനെ വേഗം തീർക്കാന്
ആഹ് ഇപ്പ സാറ് പറഞ്ഞിട്ട്ണ്ടായിരുന്നു. പെട്ടെന്നെന്നെ ഇന്നെ വിള്ച്ച് തീർക്കണം ഏകദേശം ടൈം കഴിഞ്ഞ് ന്നൊക്കെ ഒക്ക പറയിണ്ടേന്നു. ഞാനിപ്പെ ഇന്നലെ ജോയിൻ ആയതാണ് ജസ്റ്റ് എന്താ സം സംസാരിക്കേണ്ടേ ഒന്നും അറിയില്ല. അപ്പൊ ഇൻക്ക് ഫസ്റ്റ് കിട്ടിയ കോള് കൊഴപ്പില്ലാത്തെയാ അത്യ ശ്യംക്ക് നന്നായി പരിചയം തോന്ന്ണു. അവടെ ഏകദേശൊരു ഐട്യഒക്കെ കിട്ടി എന്നങ്ങനെ ഇങ്ങനെ സംസാരിച്ച് തൊടങ്ങണംന്നൊക്കെ
കാക്കു അവിട്ന്ന് വരുന്നിണ്ട് അപ്പെഞ് കൊറ്ച്ചുരം കൂടി ഇങ്ങനെ ഇതാവട്ടെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
പിന്നെ എന്താ വിശേഷം നല്ല വിശേഷം മഴയുണ്ടൊ അങ്ങോട്ട്
ഏഹ്
മഴ ഇണ്ടോ
ഇല്ലേ മഴ ഇല്ല
അതെ അവ്ടെ നല്ല മഴെ ആയിരുന്നു രാവിലെ ഇപ്പൊന്ന് തോർന്നിട്ടുണ്ട്
ആഹ് അഹ് ശെരി
പിന്നെ വേറെ എന്താ വിശേഷം
വേറെന്തൊക്കാ സുഖാണ് കൊഴപ്പൊന്നും ഇല്ല
ആഹ് ഇനിപ്പോ വൈനേരത്ത് വൈനേരത്തേക്കുള്ള ഫുഡും ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒരുമിച്ചുണ്ടാക്കാ
ആഹ് ഒക്ക ഒരുമിച്ചിട്ടുണ്ടാക്കലെന്നെ ല്ലേ
ആഹ് രണ്ടു നേരം ഇണ്ടാക്കാൻ ബുദ്ധിമുട്ടും അല്ലേലേ
ആഹ്
ആ നമുക്ക്‌ ഇവിടെ രാവിലെ എട്ടുമ മണിയ ആമ്പഴത്തേന് രാവിലെ ഉച്ചക്കെത്തുള്ള ഫുഡ്ഒക്കെ ആക്കും പിന്നെ വൈകുന്നേരത്തേനുള്ളത് പിന്നേം വെക്കണം അച്ഛന് ചൂടോടെ ഇള്ള ഫുഡാണ് വേണ്ടത്
അതുകൊണ്ട് പിന്നെ അങ്ങനെ പോന്നു മക്കളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞാ ഫ്രീയാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഫോണും തോണ്ടി ഇരിക്കും
സ്കൂൾക്കൊക്കെപോയി
സ്കൂളിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നു വേറെ എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലാ വേറെ വർക്കും ചെയ്യണില്ല
ആഹ്. പിന്നെ വേറെ എന്താ ഇനിയിപ്പം ഇതില് പത്ത് മിനിറ്റ് ആണോ സംസാരിക്കേണ്ടത് ല്ലേ
ആഹ്
ആഹ് പിന്നെ വേറെ എന്താ ഡ്രസ്ഒക്കെ മഴയൊക്കെ ആയത് കൊണ്ട് ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാ
മഴ ഇന്നില്ല്യ മഴ ഇന്ന് ഒക്കെ കൊറവാണ്
അതെയോ ഇവിടെ നല്ല മഴയായിരുന്നു ഞാവെച്ച് വെയില് ഇണ്ടെങ്കില് ഡ്രസ്സൊക്കെ എടുത്ത് പോറത്തി ട്ടാലോന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു അപ്പത്തെനും നല്ല മഴ
ഈ കുട്ട്യാള് സ്കൂളും മദ്രസൊക്കെ വിട്ടസമയത്തെ ആ നേരത്തൊക്കെ ആമ്പോ തെരക്ക് ഏക്കാരം
ആഹ്
ഇവിടെ മക്കള് രാവിലെ ഒമ്പതേ കാലൊക്കെ ആകും പോകാൻ പിന്നെ അവര് വന്ന് കഴിഞ്ഞാലുള്ള ഒരു തെരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പ ത്തിന് ഏകദേശം എല്ലാം ആക്കി വെക്കണം അപ്പൊ പിന്നെ വെല്ല്യ ബുദ്ധിമുട്ടില്ല അന്നേരെ പോവാൻ തൊടങ്ങിയ സമയത്തെ അങ്ങനെ ആയത് കൊണ്ട് പിന്നെ അത് ശീലായി നമ്മക്കും വലിയ ബുദ്ധിമുട്ടില്ല അവർക്കും വലിയ ബുദ്ധിമുട്ടില്ല
ഇവരെ ബസ്സ് ഒമ്പതര ആവും വരണെങ്കില്
അതെയോ
ഉം
നാല്മണി വരേല്ലേ അല്ലേ
അല്ലേ നാല്മണി വരൊന്നുല്ല ഓർക്ക് ആ നാല്മണിക്ക്‌ ബസ്സ് വരുള്ളു
ആ ഇവരിക്ക് മൂന്നേമുക്കാല് വരെ വണ്ടിവരാൻ നാല്മണിയാവും
ആഹ് വെല്ലിയോന് ട്യൂഷൻ പോണ്ട് ഓനിക്ക് ഏഴ് മണിക്ക്‌ ഒക്കെ ആയിട്ട് ഓൻ പോകും
അങ്ങനെ നമുക്കിതാ പത്തേ പ ത്ത് മിറ്റായിരിക്കുണു സമയം എന്നാ പിന്നെ കട്ട് ചെയ്താലോ
ഏഹ്
പത്ത് മിനിറ്റ് ആയി സമയം കട്ട് ചെയ്താലോ
ആഹ് ഇന്നാ ശെരി
ആഹ് ശരിയെന്നാ താങ്ക് യു